ആഹ് എന്തായി.
എന്താ എന്തൊക്കെ സുഖല്ലേ.
ആഹ് സുഖാണ് ഭഷ്ണൊക്കെ കഴിച്ചാ
ഭക്ഷണൊക്കെ കഴിച്ചു കൊറേ നേരായിഞാവിളിക്ക്യാൻ നോക്കുണു അപ്പൊ കോള് പോര്നേല്ല
ഞാൻ കൊറേനേര ഒഹ് ഔ ആത് ഓപ്പൺ ചെയ്തിരിക്ക്യണത് കോള് വര്നില്ല അതങ്ങനെണ് ചെല സമയത്ത് അപ്രതീക്ഷിത പിഴവ് എന്തെങ്കിളെക്കെ ഏതി കാണിക്യും അപ്പൊന്നമ്മടെ കോളിന്റെത് പോണേല്ലേ
എന്ത് ഹലോ
ഹലോ ഹലോ ഏയ ഒറങ്ങിട്ട്ല ഭഷ്ണം കൊട്ത്തേട്ടില്ല ഭക്ഷണേന് കൊട്ക്കണം
ക്ലാസ്സൊക്കെണ്ടായ്ര്ന്നല്ലോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരണ്ടേ
ആഹ് എന്തിൻ എന്ത് ക്ലാസാണ അപ്പൊ
ഞാന് ഓൺലൈനായിട്ട് ക്ലാസ് ട്ക്കന്നണ്ട് ഞാൻ വർക്കീതോണ്ടിര്ന്നതാണ് കാര്നം ഇപ്പം ആഹ് ഡെലിവറിയേക്കെ കഴിഞ്ഞാർന്നേ ഈ വർഷം പോയില്ല പിന്നെ അട്ത്ത വർഷം മങ്ങനെ ടീച്ചറായിട്ട്
ആഹ്
ആഹ് അഹ് എൻ ഞാന് എന്റെ അറബിക്കിന്റെ ഒരു അഞ്ചു വർഷത്തെ കോഴ്സ്ണ്ടാര്ന്നു അഫ്ളലുലുമാ അത് കഴിഞ്ഞു ട്ടി ട്ടി സി കയ്ഞ്ഞു എം എ കയ്ഞ്ഞു ഇപ്പൊ കേറ്റചെര്പ്പ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്ക്യാണ്
ന്നാ അങ്ങനെ
പ്പോവാ അഹ് ഭർത്താവ് ഇവിടെ ഒരു ഹോട്ടൽല് ജി എമ്മായിട്ട് വർക്കിയ്ണ്
അഹ് അഹ്
ആഹ് ആഹ്
കുട്ട്യേള് രണ്ടാള് ഒറങ്ങിയോ
ആഹ് രണ്ടാളൊറങ്ങീട്ടില്ല ഒരാള് ചെറിയ ആളു ഒറങ്ങണ് മൂത്താളവ്ടെ ടി വി കണ്ടോ ണ്ടിരിക്ക്യണ് ഇന്യിം ഭക്ഷണം കൊട്ക്കണം അത് പത്തരെക്കാമ്പളെ കെടക്കൊളൂ എന്റെ കൂടെ തന്നെ കെടക്കോള്ളൂ
ഓഹ് മ്മൻ
നേർത്തെന്നും കടക്കൂല ബേ ആഹ് മൂത്താള് എന്റെ കൂടെ കെടകൊള്ളൂ നേര്ത്തേ കടക്കൂല നേര്ത്തേ കെടത്യ റൂമി കേറ്റി കട്ന്നാലും അവ്ടെ ഇങ്ങനെ എന്തൊക്ക്യോ ആലോയിച്ചഅങ്ങടും കുത്തിമറിഞ് ഇങ്ങട് കുത്തി ആഹ് ആലോയ് ട്ടോ സമേം കൊണ്ട് ടിവിലെന്തേലും കണ്ടോട്ടെന്ന് ഞാനും വിജാരിക്ക്യും വെറ്തെ എന്തെങ്കിലും ആലോയ്ച്ച് ഗോട്ടേ ഏഹ് ആഹ് വീട്ടില് ബയാൻക്ക ആഹ് കഴഞ്ഞ ആഴ്ച പോയിട്ട് വന്നോള്ളൂ കഴിഞ്ഞ പഴ്ച പോയിട്ട് ഞാ ശനിയാഴ്ച വന്നതാ ഇനി മാ ലാസ്റ്റ് പോകു എല്ലാ മാസം പോകാറുണ്ട് ഒരാഴ്ച പോയി നിന്നിട്ട് വരും ഒര് പരോളി കി എര് പരോള്ന്ന് പറഞ്ഞേല്ല ആഹ് എല്ലാ മാസം പോവും
ഉം
ആഹ് കൊച്ചിന്ന്ന്ന്പർണാ അവിട്ന്നും വിടാ ഇവിട്ന്നു സ്കൂൾ ബസ്ണ്ട് അവ്ട്ന്നു സ്കൂൾ ബസ്സ്ണ്ട് ഒരു നട്ക്കായി നട്ക്കായ്ട്ട്ള്ള സ് സ്കൂൾലായ്ട്ടാണ് ചേർത്തേക്കണത്
ഉം അത് ഞാനും അങ്ങനെ ചേർത്തിണ്ണേ രണ്ടോട്ത്തുന്നും പോവാ സുഖാ
പോവാന് പോവാനായ്ട്ട്ള്ള ഇത്യാണ് എടക്ക് നമ്മുടെ വീട്ടീ പോവണ്ടേ നമ്മുക്കൊരു റസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ ഈ പണിയെടുത്ത് അല്ല പണിയെടുത്ത് പണിയെട് ഞാന് എന്റെ ഇക്ക കെട്ടിയന്റെടുത്ത് ഞാൻ പറഞ് എപ്പൊ നോകിയാലും പണിയാണ് രാവിലെ മുതൽ പണിയോട് പണി റെസ്റ്റ് ഇല്ല വന്നേ മോന് വന്നേഞാ മക്കടെ കാര്യം ഞാൻ പറഞ് ഇക്ക വല്ലതും അറിയ്ണ്ടോ രാത്രി പിന്നെ ജോലി കഴിഞ് രാ ഇപ്പ ജി എം ആയതോണ്ട് ലേറ്റായിട്ടാണ് ആള് വരുന്നത് രാത്രി നല്ല പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ വര്ണത് ആള്
ആഹ്
കാരണം എല്ലാം ക്ലോസ് ചെയ്യണല്ലോ കണക്കും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണ്ടേ വരാനായിട്ട്
ഓഹ് വർ അപ്പൊ രാവിലെ വൈകി പോയാ മതിയാവുംല്ലേ?
രാവിലെ ഒമ്പതര കയ്യുംബളാ പോണത് അപ്പോ ഞാൻ പറഞ് ഇക്ക വല്ലതും അറി യ്ണ്ടോ ഇവിടെ കെടന്ന് ചെറുതാണങ്കി എന്നെ കണ്ട കരച്ചിലാണ് അങ്ങട് ഇങ്ങട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കി
ഹ ഹ ഹ
ഞങ്ങടെ ഇവിടെന്നർഞ്ഞാ അടക്കളയിലോട്ട് എറങ്ങ്ണത് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ താഴ്ത്തീയിട്ടാണ് ഹോളി നിന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് അപ്പൊ ആളിങ്ങനെ എറങ്ങി വരുമ്പോ ആ സ്റ്റെപ്പ് രണ്ട് പ്രാശ്യം വീണതാണ്. ഒന്ന് വാക്കറില് ഇരുത്തി വാക്കറീന്ന് വീണ് അല്ലാണ്ട് അപ്പ ഡോറിങ്ങനെ അടച്ചിടും ഡോർ അടച്ചിട്ടഴിഞ്ഞാല് ലോക്കിന് ഒരു കംപ്ലയിന്റ് വന്നേക്ക്ണാരണേ ആ അടഞ്ഞ് ന്ന് അപ്പുറത്തുംന്ന് തൊറക്കാൻ ബുദ്ധിമുട്ടാ ഓഹ് ലോക്ക് എന്തോ പറ്റിയതാണ്. ആഹ് അപ്പൊ ഇങ്ങനെ താക്കോല് വെച്ച് ലോക്ക് ഇതാക്കിയിട്ടേക്ക്ണേണ് മറ്റേ ല്ലേ താ കോല് വെച്ച് ആ ലോക്ക് മാറ്റിയിട്ട്ണ്ടെങ്കി അടഞ്ഞു പോയിട്ടുണ്ടെങ്കി ഇപ്പറുത്തിന്ന് ആരെങ്കിലും വരണം തൊറക്കണെങ്കി അതെന്താ ലോക്കിന്റെ എന്തോ ഉള്ളിലെന്തോ കംപ്ലയിന്റ് ആയിട്ട് കിടക്കണെന്നാ പറഞ്ഞത്.
ആഹ് ബുദ്ധിമുട്ടാണ്ല്ലേ?
ആഹ് അത് ശരിയാക്കാൻ ആള് വന്നെങ്കിലും പക്ഷെ അ ലോക്ക് ഭയങ്കര ടൈറ്റായി പുതിയ ലോക്ക് വാങ്ങി ച്ച് വെച്ചിട്ട്ണ്ട് കൊറേ നാളായി വാങ്ങിച്ചു വെച്ചിട്ട്. പക്ഷെ ഭയങ്കര ടൈറ്റിലിരിക്ക്ണ കാരണം ഊരാൻ പറ്റ്ണില്ല
ഉം ഇന്നെട്ട് രാത്രിയിലെ പണിയൊക്കെ കഴിഞ്ഞോ?
രാത്രിയില്ലെ പണി ഇനി ഭക്ഷണം കഴിക്കണം പാത്രമൊക്കെ കഴുകി വെക്കണം ഒതുക്കി വെക്കണം കെടന്നുറങ്ങണം.
അതൊരു പണിയാണ് ഈ പാത്രം കഴുകല്.
എന്റെ പൊന്നെ അടക്കളയില് വേറെ എന്ത് പണി വേണമെങ്കിലും ചെയ്യാ പാത്രം കഴു കാനിരുന്ന് കഴിഞ്ഞാലില്ലേ ഏഹേ ഞാനിങ്ങനെ ആലോചിക്കണേണ് എത്ര കഴുകി വെച്ചാലും വീണ്ടും വീണ്ടും സിങ്കിലു നോക്കുമ്പോ പാത്രങ്ങള്ണ്ട് എങ്ങനെ വര്ന്ന് എന്നൊരു പിടുത്തോം കിട്ട്ണില്ല എനിക്ക്.
ഞാനും അതെന്നെ പറയെ പ്രത്യേകിച്ച് എന്റെ കെട്ടിയോന് പണിയില്ലാതെ വീട്ടി ലിരിക്കാണെന്നുണ്ടങ്കി അന്ന് കൊറച്ച് പാത്രം കൂടുതല.
എന്റെ പൊന്നോ പാത്രങ്ങള് എന്തോരാ ഞാ ഇങ്ങനെ ആലോചിക്ക്ണത് എന്തിനാ ഒരു പത്രത്തില് എല്ലാം കൂടി കുക്ക് ചെയ്ത അത്രയും നല്ല സുഖോന്ന ഇങ്ങെനെ ആലോചികും. പണ്ട് കല്യാണത്തിന് അല്ല ആ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ആലോയിക്കും ഞാന് ഇങ്ങനെ ആലോയിക്കും. അയ്യോ ഓഹ് ഉമ്മച്ചി ആ സിങ്കിലൊരു പാത്രം പോലും ഇടാണ്ട് ഇങ്ങനെ ഇതാക്കും അപ്പൊ ഞ്ഞാ ഉമ്മച്ചിടെട്ത്ത് ചോയ്ക്ക് ഉമ്മച്ചി ഒറ്റപാത്രത്തിലാണോ എല്ലാം ഒണ്ടാക്കണെന്ന് ഇങ്ങനെ ചോദിക്കും തമാശക്ക് അത് അപ്പൊ ഉമ്മച്ചി പറയുന്നെ നിനക്കത് പറഞ്ഞാ മനസ്സിലാവൂല്ല കല്യാണം കഴിയുമ്പളേ നിനക്ക് അത് മനസ്സിലാവുള്ളു. കല്യാണം കഴിഞ്ഞപ്പോ ശരിക്കും മനസിലായി എന്താന്നുള്ളത്. ശരിക്കും മനസ്സിലായി കല്യാണം- കഴിഞ്ഞപ്പാ എന്റെ പൊന്നെ- സത്യം പറഞ്ഞ നമ്മടെ അമ്മമാരില്ലേ? ആഹാ സത്യയാണത് ഫസ്റ്റ്. മായിട്ടുള്ള കാര്യമാണ് അമ്മമാർ- അത് പ്രത്യേകിച്ച് പെമ്മക്കള്. ആമക്കക്കത്ര അറിയൂല, ആമക്കള് ആമകക്കറിയില്ല. ആമ്മക്കൊക്കെ അറിയാൻ- പാറ്റില്ല. പെമ്മക്കളല്ലെത് എന്റെ- പൊന്നോ, സത്യ പറഞ്ഞ അമ്മയുടെ വില എന്താന്ന്. ഇപ്പഴാണ് ശരിക്കും- മനസ്സിലാക്ക്ണത്. പക്ഷെ- എന്തെങ്കിലും ഞാൻ, ഞാൻ എന്റെ ഉമ്മച്ചീടടുത്ത്- പറയാറുണ്ട്. ഉമ്മച്ചിടെ വെല- ഞാൻഇപ്പഴാ ഉമ്മച്ചിമന, പക്ഷെ- തല്ല് പിടിക്കും. കല്യാണത്തിന് മുമ്പ്- എന്തെങ്കിലുമൊക്കെ പറയുമ്പോ. വാപ്പിച്ചീ സപ്പോർട്ട് ചെയ്യ്ണ- ഞങ്ങളെണ്. ഉമ്മച്ചി- എപ്പോക്കിയാലും വഴക്കും, തല്ലു- പിടുത്തങ്ങനെയാണ്. ചേ, ഉമ്മാരുടെ വെല, അമ്മമാരുടെ വെല എന്താന്ന്- കല്ല്യാണം കഴിഞ്ഞ പ്പോ ശരിക്കും- ഓ അത് വല്ലാത്തൊരു- ഫീലിംഗാണ് സത്യം- പറഞ്ഞയിഞ്ഞാൽ.
ഉം.., ആണോന്നോ?
ഏഹ..,
ആണോന്നോ ഓരെ- ബുദ്ധിമുട്ടൊക്കെ ഇപ്പോ- ശരിക്കും മനസ്.
ഓ.. അത് കല്യാണം കഴിഞ്ഞിട്ട്- അത്രയും നമുക്കല്ല മക്കളായി- കഴിയുമ്പോളില്ലേ? ഞാൻ എന്റെ ഉമ്മച്ചിയൊക്കെ- അനുഭവിച്ചത് ഉണ്ടാവോ ഇപ്പൊ ഒറ്റക്കും കൂടി- താമസിക്കണ കാരണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ- ഉമച്ചി നോട് പറയും. റിയുമ്പോ മച്ചാറിയും എൻന്റെ വീട- നോക്ക പറഞ്ഞ- വീട് കാടറൂന്ന് പറഞ് അത്- സത്യമണ്ട നമ്മളൊക്കെ നമ്മുടെ- ക്കാമച്ച് നമ്മുടെ വീട് പൂട്ടി പോയി. ഒരാഴ്ചക്ക നിക്കക്ക അതി- കൂതലക്കെ, നിന്നിട്ടുണ്ടെങ്കിൽല്ലേ തിരിച്ച് വരുമ്പോ നമുക്ക്ന്നെ ഇത്ര- അതാവും. വീട് കാണുമ്പോ എന്റെ- കെട്ടിയോൻ- എന്റെ കെട്ടിയോൻ ഇത്- ഏൽപ്പിച്ചിട്ട് പോവാന് എനിക്ക്- ഇഷ്ടല്ല. അവിടെ ഇവിടെക്കെ ഇത്- ഇപ്പോ മാറ്റിയ ഡ്രസ്സൊക്കെ- ബക്കറ്റില ഇടല്ലെങ്കിൽ- സ്റ്റാൻഡില ഇടൂ പക്ഷെ- സ്റ്റാൻഡില ഇിട്ടെങ്ക- നിറച്ചിടുമ്പോ നമ്മുക്ക് തന്നെ- കാണുമ്പോൾ ഒരു ഇതാണ്.
ആഹ്.., അത് ശരിയാ.
പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ എന്ത- ബെഡൊക്കെ വിരിച്ച് മരാക്ക്- ഇട്ടിട്ട് പോകും. എന്നാലും നമ്മള്- ഇടണ പോലെ നല്ല നീറ്റിലീന. മെനക്ക് വൃത്തിയായിട്ട് നല്ല രീതി- കടക്കുലേ, അങ്ങനെയൊന്നുമല്ല ചുളങ്ങാ, ചുളിവ് മടക്കി വെച്ചിട്ട്- പോകും. ആഹാ, ബ്ലാങ്കറ്റ് ഇതൊക്കെ- മടക്കി വെച്ചിട്ട് പോകും. പക്ഷെ- ചുളങ്ങി കിടക്കുമെന്ന് മാത്രേ ഉള്ളൂ. ഇനി അതോട്ട് തന്റെ- അടുക്കളേൽ കയറി- കഴിഞ്ഞാല്- അവിടെയൊക്കെ തുടച്ച് ഇടുട്ടാ- ഇങ്ങന. എന്താക്കി ആള് ഭക്ഷണൊക്കെ- ഉണ്ടാക്കാൻ നല്ല മിടുക്ക- ആൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും. ആ, സഹായി- ഭക്ഷണ ഒക്കെ ഉണ്ടാക്കാനായിട്ട്- സഹായിക്കും. എല്ലാം ചെയ്യും.
ആണില്ലേ അതന്ന, അതെന്നാ ഭാഗ്യം.
കല്യാണത്തില്ല ആള്- കല്യാണത്തിന് മുമ്പിൽ- വിളിച്ചില്ലായിരുന്നു.
ആഹ്.., ആഹ്...,
അപ്പ അങ്ങനെ നിന്ന്- ആൾക്കറിയാലോ? ആഹ് അത് കല്യാണം കഴിഞ്ഞ- ഞങ്ങളൊക്കെ- ഗൾഫിലായിരുന്നു. ഉം കൊറോണ വന്ന സമയത്ത്-
ആഹ് അപ്പോ ഇത് കൊറേ- ആയോ കല്യാണം കഴിഞ്ഞിട്ട്.
ആഹ് കൊറേ ആയി പത്തല്ലായി- ഓഗസ്റ്റ് വരുമ്പോ പത്തല്ലവും- കല്ല്യണം കഴിഞ്ഞിട്ട്.
ഉം ഉം
ഉം ഉം ഓഗസ്റ്റ് വരുമ്പം പത്തല്ലേ ഞാൻ ഞ പത്ത് കൊല്ലേ എ രണ്ടായി പത്ത് കൊല്ലം പെട്ടെന്നാ ദിവസവും എന്ത് പെട്ടെന്നാ പോണ കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആയത് ഞാൻ ഓർക്കണ്ട് ഈ വർഷം കൊച്ചിന് ഒരു വയസാവാറായി എത്ര പെട്ടെന്നാ പോയത്
അതെ
ഭയങ്കര പെട്ടെന്ന് തന്നെയാ പോയത് പറഞ്ഞേരം കൊണ്ടാണ് ഏ നേരം പോയത്
ഉം കുട്ടികള് ഉണ്ടാകുമ്പോ വേഗം പോവും പറയാ
പക്ഷെ നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും പോകൂലായിര്ന്ന് ആഹ് കുട്ടി ഉറങ്ങാ തൊട്ടി കിടക്കാ
ആഹ് വൽതോ ടി വി കാണേ
ആഹ് വൽത് ടി വി കാണാണ് ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കൊടുക്ക
എങ്ങനെ ഫോണ് ഫോണൊക്കെ ഉപയോഗിക്കോ
ഇല്ല ഇപ്പൊ ഫോൺ ഉപയോഗിക്കില്ല ഇവിടെ കമ്പ്യൂട്ടർ ഇണ്ട് അപ്പം ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഗെയിം കളിക്കാനായിട്ട് ആളുടെ ഇപ്പോ ഓൺലൈൻ മദർസ ഉണ്ടല്ലോ അതൊക്കെ കഴ്ഞ്ഞി അപ്പൊ തന്നെ ഞാൻ ഫുഡ് കൊടുക്കും ഇന്ന് മാത്രേ ഇപ്പം ലേറ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ എട്ട് മണിക്ക് തന്നെ ഫുഡ് കൊടുത്തിട്ട് ഒരു എട്ടര അല്ലെങ്ക എട്ടെ മുക്കാല് ഒക്കെ ആകുമ്പോ കമ്പ്യൂട്ടർ ഇരിക്കാൻ പറയും ഞാൻ അങ്ങനെ ഇര്ന്നിട്ട് ഇണ്ടെങ്കിൽ ഒരു ഒമ്പതര ഒമ്പ ഒരു മണിക്കൂറ് കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചോളാം പറയും കുറച്ച് ഗെയിം കളിച്ചിട്ട് പിന്നെ ആള് ഡ്രോയിങ്ങ് ഒക്കെ ചെയ്യും മറ്റേ പെയിന്റ ഒക്കെ ഇല്ലേ കമ്പ്യൂട്ടറില്
ഓ ഓ
അത് ചെയ്യും ഫോൺ കൊടുക്കൂല ഫോണ് ഇപ്പ ഫോൺ എന്റെ വീട്ടിൽ ചെല്ലുമ്പോളാ എന്റെ വാപ്പിച്ചി കൊടുക്കണണ്ട് അയ്യോ എന്റെ പാപ്പിച്ചു കൊടുക്കും ഫോൺ
ഉം ഇവിടെ പിന്നെ ഫോണ് ഫോണിന് രണ്ടും കൂടെ അടിയാണ്
അയ്യോ ഫോണിന് അഡിക്റ്റ് ആയിക്കയിഞ്ഞാൽ വല്യ പാടാ ഞാനത് ഇക്കാൻന്റെ അടുത്ത് പറയാ ആ ഞാന് ഇക്കാൻന്റെ അടുത്ത് ആ ഇക്കാന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ ശരിയാക്കി കമ്പ്യൂട്ടർ താഴെ ഇരിക്കണായിര്ന്ന് അവിടെ പ്പം ആരും ഇല്ല അനിയനും അനിയത്തിഒക്കെ ജോലിക്ക് പോണ ആൾക്കാരാ അവര് പിന്നെ രാത്രി ഏഴ് മണി ഈ എഴരക്കൊക്കെ വരന്നത് അത് പിനെ അവർക്ക് കാശിലാ അവരെന്തെങ്കിലും വേണങ്കിൽ മേളിൽ വന്ന് എന്തങ്കിലും ചെയ്തോളും പിനെ പിനെ ട്ടീവിയിൽ മറ്റേ യൂട്യൂബിന്റത് കണക്ട് ചെയ്തിട്ടുണ്ട് കേബിൾ അല്ലേ എടുത്തേക്കണുന്നത് അപ്പൊ യൂട്യൂബില എന്തെങ്കിലും കിട്സിന്റെ ഒകെ ക്കാ ട്ടൂണോ അങ്ങനെ എന്തെങ്കിലും അതിനൊക്കെ റീൽസ് ഇങ്ങനെ എന്തെലും കാണോന്നല്ലാണ്ട് പിന്നെ ആർ ഫൈറ്റിങ്ങ്നെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫൈറ്റിംഗ് സീനൊക്കെ അങ്ങനെയൊക്കെ കാണാവൂ ആഹ് ആഹ് ഓക്കെടാ ശരി ശരി ആ ശരിയെടാ ഓക്കെ ആ